ഹലോ ആ കേക്കാം കേക്കാം എന്നാണ്ട് വിശേഷം സുഖം സുഖം ആ അവിടൊ അവിടെ എന്താ മഴയുണ്ടോ
ഇവിടെ നല്ലൊരു മഴ കഴിഞ്ഞപ്പോ ഇപ്പൊ ഫ്രീ ആയിട്ടിരിക്വാ നല്ലൊരു മഴയായിരുന്നു
ചെറുതായിട്ട് ഇങ്ങനെ മുഴങ്ങുന്ന ശബ്ദം കേൾക്കുന്നു ഇടി
ഓ അവടെ മഴ പെയ്തൊ
മഴ പെയ്തില്ല ഇതുവരെ ഉച്ച കഴിഞ്ഞനൊക്കെ പിന്നെ ഇതുവരെ പെയ്തില്ലായിരിന്ന്
പ്പൊ ഡ്യൂട്ടിയിലാണോ
ആഹ് ഡ്യൂട്ടിയില്ലാ ഒരാഴ്ച കൊണ്ട്
ഓ അപ്പൊ എപ്പൊ പോവും
ഇനിയിപ്പോ രാവിലെ എട്ട് മണിക്കേ പോവത്തള്ളൂ ഹ് ആ ആ കൊണ്ടുവന്നിട്ടുണ്ട്
അപ്പൊ അയിനി എപ്പൊ കഴിക്കും
ആ അതൊരു ഒമ്പത് മണിയൊക്കെ കഴിയുമ്പോ കഴിക്കും
വാ
ആ പിന്നെ എന്തോ ഒണ്ട് വിശേഷവൊക്കെ പറ
നല്ല വിശേഷം ആ സുഖായിട്ടിരിക്യുന്നു എന്താ ഫുഡിന് കറിയൊക്കെ കൊണ്ടന്നേ
കറി ഇന്ന് മുട്ട പൊരിച്ചതും ചമ്മന്തിയും പയർ മെഴുക്ക് വരട്ടിയും മത്തി വറുത്തത് തേങ്ങാ ചമ്മന്തി ഇഞ്ചിയൊക്കെ ചേർത്ത് ഇഞ്ചിയും പുളിയും ചുമന്നുള്ളി ഇട്ട് തേങ്ങായും ആ പച്ചമുളകും കൂടെ ആ ഇതെല്ലാ ട്ടരച്ച ഒരു ചമ്മന്തി
കാന്താരിയൊക്കെ ചേർത്ത്
കാന്താരിയൊക്കെ ചേർത്ത്ള്ള ചമ്മന്തി
നല്ല സൂപ്പർ ചമ്മന്തി അല്ലെ അത്
സൂപ്പറാ എല്ലാർക്കും അതെ വീട്ടില് ഇഷ്ടാ ആ ചമ്മന്തി ഇഷ്ടവ ആ ത്തിന്റുടെ കഴിക്കാൻ ആ ചമ്മന്തി ഇഷ്ടാ പിന്നെ പിന്നെ എന്തുവാ മിക്കപ്പഴും സാമ്പാറും അവിയല് ലൊക്കെയാ അതൊന്നും വലിയ ഇഷ്ടന്നുല്ലാ പിന്നെ നമ്മളൊരു പേരിന് വേണ്ടി എന്തേലു ഒക്കെ വെക്കണമല്ലോ അപ്പം ആ ഒന്ന് ഒഴിക്കാൻ എന്തേലും ഒന്ന് വേണലൊ ഒന്നെങ്കിൽ മോ രു അല്ല സാമ്പാർ അല്ല രസൊ ഇതിങ്ങനെ റോറ്റേഷ ഷൻ ചെയ്തു കൊണ്ട് ഇങ്ങനെ ഇരിക്യാ
അപ്പൊ ഈ പയർ മെഴുകുടിന് പറഞ്ഞ എന്തൊന്നാ
നമ്മുടെ നീളഒള്ള പയറുണ്ടല്ലോ അച്ചിങ്ങ അച്ചിങ്ങ നമ്മടെ ആ അത് അന്നെ അത് മെഴിക്ക് വരട്ടും ആ ഇത് ആ അത്‌ മെഴുക്ക് വരട്ടി
അത് മെഴ്ക്കവരട്ടി കൊണ്ടുവന്നു ഇനി ഇപ്പോ രാവിലാണ പോകത്തൊള്ളൂ
ആ രാവിലെ എട്ട മണിയൊക്കെ ആുമ്പോഴത്തേും ആവുമ്പഴ്ത്തിന് അടുത്ത ഡ്യൂട്ടിക്കാർ ഇവടെ കേറി അവർകോഓവർ കൊടുത്തിട്ട് നമ്മക്ക് ഇറങ്ങാൻ പറ്റു ഒള്ളൂ
അപ്പൊ തെരക്ക്ണ്ട ഇപ്പോ
ഓ ഇപ്പം ഇതുവരെഒക്കെ കൊർച്ച് തെരക്കൊക്കെ ഒണ്ടായിര്ന്ന് ഇപ്പം ഇച്ചിരി ഒന്ന് ഒതുങ്ങി നിക്കുവാ എപ്പഴാ ആ വരുന്നെന്ന് അറിയത്തില്ലല്ലോ നമ്മക്ക് പെട്ടെന്നല്ലേ പെട്ടെന്ന്ള്ള ആവശ്യങ്ങളൊക്കെ വരുന്നത് ഇപ്പൊ ഈ മഴയും ഒക്കെ ആവുന്നുണ്ട് പനിക്കാരും ഓ ക്കെണ്ട് വീണ് വരുന്നവരും ആ ഒക്കെ ഉണ്ട് നല്ല ഡോക്ടർമാരും ഒക്കെണ്ട് നമുക്കിവിടെ
ഇപ്പൊ മഴയായോണ്ടേ ഒത്തിരി രോഗികൾ വരും കാരണം പനി കൂടുതലുള്ള സമയല്ലേ
ആ പനി കൂടുതലുള്ളത് ശ്വാസമുട്ടല് ആ ഈ ശ്വാസംമുട്ടലുള്ളവർക്കൊക്കെ അത് അലർജി പോലെ കൂടുന്ന സമയവാ പിന്നെ അതുവല്ലാ ഈ ഈ പടിയൊക്കെ തെഞ്ഞി മറിഞ് വീഴു അമ്മമാര്
അതെ
അങ്ങനെ കൈകുത്തി വീഴും അങ്ങനെ അവർക്കൊക്കെ ഉുള്ള ബുദ്ധിമുട്ടുകൾ അതിന്റെ പ്ലാസ്റ്ററിടിയില് അങ്ങനെയൊക്കെ ഉണ്ട്.
ഓ.
ആഹ് അത് അങ്ങനെയൊക്കെ ഇരിക്ക്ന്ന്.
പിന്നെ മഴ ഇപ്പൊ ഇന്ന് പെയ്തായിര്ന്നോ മഴ?
ഇന്ന് രാവിലെയൊക്കെ പെയ്തു ഉച്ച കഴിഞ്ഞണെക്കെ നല്ലൊരു തോർച്ച ഉണ്ടായിരുന്നു ഇന്നൊരു മൊത്തത്തിൽ എനിക്കൊരു ക്ഷീണമായിരുന്നു എന്താണെന്ന് അറിയ ത്തില്ല ദേഹമെല്ലാം അങ് വേദനയൊക്കെ ആയിരുന്നു. വീട്ടിൽ ചെന്നണക്കെ ആ പനിക്കാനാണോന്നറി അല്ല ഞാൻ പിന്നെ ഒരു ഡോളോ കഴിച്ചു. പിന്നെ നമ്മുടെ വീടിന് അട്ത്ത് ആ കൊറച്ച് ദൂരായിട്ട് നമ്മുടെ പൾ ഞങ്ങടെ പള്ളീൽ ഒള്ള ഒര് ഒരപ്പച്ചൻ മരി ച്ച് പോയായിരുന്നു അപ്പൊ ഇന്നലെ മരിച്ചതായി ന്നായിരുന്നു പതിനൊന്നു മണിക്കായിരുന്നു അവിടുതെ വീട്ടിലെ ശുശ്രൂഷ തുടങ്ങുന്നത് അവിടെ വരെ പോയി അതിനും പള്ളിയിലോട്ട് വാ കൊണ്ടുവന്ന് ഒക്കെ കഴി അവിടൊന്ന് കേറിട്ടൊക്കെയാ പിന്നെ വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് കഴിഞ്ഞ് പിന്നെ എല്ലാരും ഇച്ചിരി കഴിച്ചിട്ട് പിന്നെ അങ്ങോട്ട് ആദ്യംന്നും ഉറക്കം വന്നില്ല പിന്ന ഇച്ചിരെ അങ്ങോട്ട് കഴിഞ്ഞപ്പോ ഒറ റക്കം വന്നു ആ അങ്ങനെ പിന്നി ഇച്ചിരി നേരം ഒന്ന് ശക്കലംഒന്ന് ഉറങ്ങിയപ്പോഴത്തേന് ആശുപത്രിൽന്ന് ഒരു കൂടുള്ളൊര് കൊച്ചു വിളിച്ച് അതിനിന്ന് ഇച്ചിരി നേരത്തെ ഒന്ന് പോണം ഒന്ന് നേരത്തെ വരവോന്ന്? അല്ലെങ്കിൽ എനിക്ക് ആറ് മണിക്ക് വന്നാൽ മതി. അപ്പൊ ഇന്ന ഒന്ന് നേരത്തെേ വരൂ അതിന് ഇച്ചിരി മുന്നേ ഇറങ്ങണം. അപ്പൊ അതിന് ആളുണ്ടെങ്കിലേ അതിന് ഇറങ്ങാൻ പറ്റത്തൊള്ളൂ.
ഉവ്വ് ഉവ്വ്
ആ അപ്പൊ പിന്നെ അതിനാണെങ്കിൽ അയിന് എന്നങ്ങാട്ട് തിയേറ്ററിൽ സിനിമക്ക് ബുക്ക് ചെയ്തേക്കുവ. അപ്പൊ അത് അഞ്ച് മണിക്കെങ്ങാണ്ട് തിയേറ്റർ അഞ്ചേകലിനെങ്ങാണ്ട് അതിന്റെ ഷോ തുടങ്ങും ഇപ്പോഴത്തെ ഈ പുതിയ പടം ആഹ് ആഹ് അപ്പൊ അത് കാണാനായിട്ട് പോകാൻ വേണ്ടി ആ ഒന്ന് വരാവോന്ന് ചോദിച്ചു പിന്നെ ഞാൻ ആഹ് അപ്പൊ പിന്നെ വീട്ടിൽ ഒന്ന് പെട്ടെന്ന് തന്നെ ഫ്രഷായി ഇറങ്ങി.
ഇപ്പൊ നിങ്ങക്ക് ഡ്യൂട്ടിക്ക് അപ്പം എത്ര പേരുണ്ട് മൊത്തം?
ഇപ്പം ഞാനു ഇപ്പൊ ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്നത് എ ഏല്ലെ- ഇപ്പം ഇവിടെ ഹോസ്പിറ്റലിൽ ഒത്തിരി സ്റ്റാഫോക്കെ ഉണ്ട്. ആ എക്സ്റേ ഉണ്ട്, ഇസിജി ഉണ്ട്, സ്കാനിങ് ഉ. ഡാ ഡാ ഡയാലിസിസ് ഉണ്ട് അ് ഈ എം ഐ സ്യുണ്ട്. ണ്ട് അങ്ങനെ ഒത്തിരി ഒത്തിരിയും പേരുണ്ട് ഒരു എനിക്ക് തോന്നുന്നു ഞങ്ങളടെ സ്റ്റാഫ് നൈറ്റ് ഡ്യൂട്ടിക്ക് ഞങ്ങളുടെ ഈ ഡിപ്പാർട്ട്മെന്റിൽ ഞങ്ങൾ മൂന്ന് പേരാഉള്ളത്.
ആ ഇന്ന് കൊച്ചു ജയിച്ചുട്ടോ പ്ലസ് ടു പ്ലസ് ടുവാറ്ന്ന് ഒരാള് അവൻ ജയിച്ചു.
ആണോ നല്ല മാർക്ക് ആ ഒക്കെ ആണോ?
ട്ടും കുഴപ്പ ഇില്ലാതെ കൊയപ്പില്ല.
ഇപ്പൊ തുടർ പഠനത്തിന് എവിടേക്ക് പോകാനൊക്കെയാ ആഗ്രഹം.
അവന് കമ്പ്യൂട്ടർ സയൻസ് എടുത്തായിരുന്ന് അപ്പം ഇന്നല്ലേ റിസൾട്ട് അറിഞ്ഞത്? ഇന്നല്ലെ
ആഹ് ഇന്നലെ ആഹ ആ് ഇനിയിപ്പോ അന്നേരം എന്തുവാ? ഇനിയിപ്പോ അതിനെന്തോ എന്തോ എന്തോ പോവാനാ ഇനി അടുത്തത്.
ഞങ്ങൾക് ഞങ്ങളരു സ്ഥലത്ത് ഞങ്ങള് കോളേജിൽ ഒരു അഡ്മിഷൻ എടുത്തിട്ടുണ്ട്.
അത് എന്താ ബി എസ് സി നേഴ്സിങ്ങോ? അതോ എന്തോ ഏതായിട്ടാ?
അത് ബി ബി ഏവിയേഷൻ എന്ന് പറയും. ബി ബി ഏവിയേഷൻ.
എടുത്ത് വെച്ചിരിക്ക പൊറതാന്നോ എവിടാ ബാംഗ്ലൂരിലോ?
ഇല്ല കോതമംഗലം.
ഓ ഓ ഓ അതാ അതാ നല്ലത്. ആഹ ബാംഗ്ലൂരിലൊക്കെ ആണെങ്കിൽ ഭക്ഷണം ഒന്നും ശരിയല്ല.
ആ അവടെ അങ്ങോട്ട് പോകുന്നില്ല ഇവിടെയാവുമ്പോ ഹോസ്റ്റൽ സൗകര്യൊക്കെ ഉണ്ട് പിന്നെ വി കാര്യങ്ങളൊക്കെ ഒന്ന് റൈറ്റ് ആക വന്നാലും മൂന്ന നാല് വർഷത്തെ കോൾസാ. അപ്പൊ കൊച്ചിനെ അവിടെ താല്പര്യംന്ന്റുമ്പോ കൊച്ച് പോവാന്ന് പറഞ്ഞു.
ആ അങ്ങനെ എന്തായാലും അങ്ങനെ പോട്ടെ കൊച്ചു സാ അവ ആഗ്രഹം ഉള്ളത് പോയി പഠിച്ച് മിടുക്കനാവട്ടെ.
അതെ അതെ അതെ അതെ-തെ അങ്ങനെ ഇരിക്കുന്നു. പിന്നെ ഇപ്പൊ മഴയുണ്ടോ?
ഇപ്പൊ എനിക്ക് തോന്നുന്ന് ഞാൻ ഈ അകത്തിരിക്കുന്നത് കൊണ്ട് അറിയത്തില്ല പൊറത്ത് ഒരു ചെറിയ കുടുക്കഉം ആ ഒരയ്ച്ചിലും തണുപ്പും ഒക്കെ ഉണ്ട് എനിക്കൊന്ന് ചാറുന്നുണ്ടന്ന് തോന്നുന്നു.
ഇന്നിപ്പോ രാവിലെ പ്പൊ നല്ല ഒരുമാതിരി വെയില്ലായിരുന്നോ
ആഹ് ഇന്ന് ഉച്ച കഴിഞ്ഞപ്പൊ ഒരുമാതിരി വെയിലുണ്ടായിരുന്ന് ഉച്ച വരെ അങ്ങ് മൂടിക്കെട്ടി നി ഇന്ന് ചാറ്റൽ മഴയും ഉണ്ടായിര്ന്ന് കുറച്ച് കഴിഞ്ഞപ്പോ നല്ലൊരു വെയില് കിട്ടി.
ഞാൻ പറമ്പിൽ പോയേകായിരുന്നുന്നേ
ഇന്ന് എന്തൊക്കെയായിരുന്നു കൃഷി
അവിടെഈ പറഞ്ഞോണം മ്മ് മുളകിന്റെ ചുവട്ടില് ആകെ പുല്ലായിരുന്നു.
ആ ആ അതെല്ലാം പറിച്ചാ?
അപ്പൊ ഒരാള്ളൂടി ഇണ്ടായിര്ന്നു അപ്പൊ ഞങ്ങള് ചുറ്റിനുള്ള പുല്ല് വീശി ഏഹ ചോട്ടിലുള്ള പുല്ല് കൈ കൊണ്ട് പറിച്ചിട്ട് ഈ ചു വീശിയ പുല്ല് ചുറ്റിനും ഇട്ട് എ
ഭീശിഅ പറഞ്ഞ അങ്ങനാ?
നമ്മൾ അരുവേയും കൊണ്ട് നമ്മള് വീശി കൊടുക്കൂലെ നമ്മള് പുല്ല് വിശി നല്ല ചേർ തടി ചേർത്ത് വീശി കളയുക.
ച ചെത്തിക്കളയ അല്ലയോ?
കത്തി കളയുക അപ്പൊ ഇപ്പൊ നമുക്ക് തൂമ്പയെനാ കൊണ്ട് പറ്റത്തില്ല മഴയല്ലേ കൊഴിഞ്ഞു കിടക്കുവാ ഈ മണ്ണ്.
ആ-ആ-ആ-ആ-ആ
അപ്പൊ അതുകൊണ്ട് ഞങ്ങള് അരുവേയും കൊണ്ട് നല്ലോണം അടി ചേർത്ത് വീശീട്ട് ഏ് ചുറ്റിനുള്ള പുല്ല് ചോട്ടിലുള്ള പുല്ല് ചുറ്റിനും പറിച്ച് അത് ആ വീശിയ പുല് അതിന്റെ ചുറ്റിനും ഇട്ട് കൊടുത്തു.
എടുത്ത മുളക് നല്ലായിട്ട് കി ളിക്കുന്നുണ്ടോ
ആ മുളക് ഇണ്ടായി കെടപ്പുണ്ട് അപ്പൊ ഞാനത് വളൊഇട്ട് കൊടുത്ത് പാറ്റം ബോക്സ് ന്ന് പറഞ്ഞരു വളച്ചിരി മേടിച്ച്ണ്ടായി അത് ചുറ്റിനും കൊറച്ചിചെ ഇട്ട് കൊടുത്തു. ആ പുഴു ഇല്ല, പക്ഷെ ഞങ്ങടെ പറമ്പില് പുഴു തോട്ടാപ്പുഴു ഉണ്ട് തോട്ടാപ്പുഴു
അ- ആ-ആ- ആ അതിനെന്തേര എന്തേലും മരുന്ന് മരന്നടിക്കാൻ പറ്റത്തില്ലയോ?
അത് മരുന്നടിക്കാൻ നമ്മുടെ ഏലത്തിനൊക്കെ മരുന്ന് നല്ലവണ്ണം മരുന്നടിച്ചാൽ ഇത് പോകും, പക്ഷെ നല്ല ക്ലിയർ ആയിട്ട് അതങ്ങ് അവിടുന്ന് പോകത്തില്ലന്ന കടുത്ത വേനലിൽ ഈ സംഭവം ഇല്ല.
ഇല്ല ആ ഹാ
വെയിൽക്കാലത്ത് ഈ സംഭവ ഇല്ല മഴയാകുമ്പോ ഈ സാധനം മണ്ണിന്റെ അടീന്ന് ഇങ്ങനെ തന്നെ വരും ചെറുതൂണ്ട് വലുതൂണ്ട് ഒരു രൂ ന്ന്ള്ള
ആഹ ആഹ് ഹഹ്,
നമ്മള് കുഞ്ഞു പിള്ളേരൊക്കൊണെങ്കി കളിക്കൊക്കെ ചെയ്യാ മൂക്കിലൊക്കെ കയറിപ്പോകും.
ഓ ഇയ്യോ ശ്രദ്ധിച്ചോണേ..
ആ പിന്നെ വെള്ളത്തിലൊക്കെ ഇണ്ടാവും അങ്ങനെയുള്ള കൊറെ കാര്യാങ്ങളുംഉണ്ട്ട്ടാ
ഉണ്ട് ആ ആ ആ ഈ കൃഷി സ്ഥലത്തോട്ട് വെള്ളം കിട്ടാനുള്ള പൈപ്പ് ലൈനൊക്കെ ഉണ്ടോ
ആഹ് ഞങ്ങള് ഓസിട്ടേക്കുവാ തോട്ടിൽ നിന്ന്
ആഹ് ആഹ് അപ്പൊ അവടെ ഈ വേനൽ സമയത്ത് വറ്റും
ബോലിന്നറഞ്ഞ തോടുണ്ട് തോടിങ്ങനാ വെള്ളം ഒഴുക്കള്ളതാ അങ്ങനൊ നീരൊഴുക്കുള്ള തോടാ
ആഹ് ആഹ് ആഹ്
ഒരിക്കലും വറ്റത്തില്ല അതിങ്ങനെ വേനൽക്കാലത്തും കടുത്ത വേനൽക്കും വെള്ളം ഇങ്ങനെ ഇങ്ങനെ ഉറവടുത്തിങ്ങന മേളിൽ മേളീന്ന്ങ്ങനെ വന്നോണ്ടിരിക്കും
ഇരിക്കും ആഹ് ആഹ്
ഓസ് ഇട്ടേക്കുവാ ആ ഓസില് നമുക്ക് നമ്മുടെ വീടിന്റെ ടാങ്കിന്റെ മേള്ല് ഓസ് ഇട്ടിട്ട് നിറഞ്ഞ് ചാടുമ്പോ നമ്മള് അത് പൊട്ടിച്ചിട്ട് അടുത്ത ടാങ്കിലേക്ക് ഇടാം പിന്നെ പടതക്കുളംണ്ട് ഈ പടുത കുളത്തിലേക്കിടാം പൂട്ടി വെക്കാൻ പാടില്ല
ആഹ് ആഹ് ആഹ്
പൂട്ടി വെച്ച ഈ ജോയിന്റ് പൊട്ടി പോ
ആഹ് ആഹ് ആഹ്
അങ്ങനെൊരു കൊഴപ്പുണ്ട്
ഉണ്ട് ആ ആ എല്ലാം നിരപ്പ് സ്ഥലമാണോ നമുക്ക് നിര പ്പ് സ്ഥലമാണോ അവിടെ?
അല്ലല്ല നമുക്ക് കട്ടിങ് കട്ടിങ് പോലെ ഇങ്ങനെ തട്ട് തട്ട് പോലെ
ആ തട്ടുതട്ടാ ആഹ് ആഹ് ആഹ് അപ്പൊ അതിലോട്ടൊക്കെ കയറാനും ഒക്കെ നമുക്ക് അയ്നുള്ള ഇതൊക്കെ ക്കെ ഉണ്ട് കല്ലൊക്കെ ഉണ്ട് മേളോട്ട് മേളോട്ട് കേറാനൊക്കെ?
ആഹ് നമ്മളിങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പ് കെട്ടി വെട്ടിയിട്ടുണ്ട്
വെട്ടിട്ടുണ്ട് ആ വെട്ടിട്ടുണ്ട് ആഹ് ആ ആഹ്
അപ്പ അത് കുഴപ്പില്ല അങ്ങനെ പോകുന്നു ന്ന ശരിയെന്നാ ഓക്കെ
ആഹ് ഓക്കെ ഇടക്ക് വിളിക്കണേ വിവരങ്ങളൊന്നും അറിഞ്ഞില്ലായിര്ന്ന് ഓക്കെ ആഹ് ഓക്കെ